പറ
കൂള തന്നെ ഉണ്ടല്ലോ ഞാൻ കറതിൽ എന്തോ പ്രശ്നമുണ്ട് അതാണ് ഞാനങ്ങനെ കാത്തിരിക്കാം പൊട്ടന്മാരെ മാതിരിക്ക ആ ഇല്ലാതെ ഇറച്ചു പോയാ അ അ എന്നിട്ട് ഫുഡ് ഒക്കെ കഴിച്ചോ ചോർന്നോ ഉ
കഴിച്ചു ഫുഡൊക്കെ കയ്ച്ചണ് കുളിച്ചാൻ വയ
ഏ
ഇതികന്നെ നോക്കിത്തന്നു നേരം പോണ അറിയില
അത്പ്പോ കുളിയൊക്കെ കഴിഞ്ഞല്ലേ
ഇല്ലേ
ഏ കുളി കഴിഞ്ഞിട്ടിലെ
അത നെ പറഞ്ഞത് നോക്കിന്ന്ന്ന് ഒന്ന് വച്ചെണ്ണ തലല്ല എപ്പളോ ഇട്ടണ്
ആഹ് ശരി എന്നന്നപ്പ നീരറങ്ങണ്ട
ഉം
പിന്നെ വേറെന്തൊക്കെ മൂരല്ല മയക്കാർണ്ട്ട്ടോ അവിടെണ്ടോ മയക്കാറ്
ഉം വട വയ്ക്കാറില്ല
ആഹ ഇവിടെ ഇതവരെ ഒരു വെയില ഏയിരുന്നു ഇപ്പൊ നല്ല മയക്കാറുണ്ട്
പിന്നെ എന്താ പാട്
എന്താ അങ്ങനെ പൂണ് കൊപ്പൊന്നുമില്ല ചിക്കൻ പരിച്ചോ
ഇജ വരച്ച വച്ച
നാം പോരിച്ചിട്ടൊന്നുമില്ല
നല്ല സുഖ മാപ്പിള പൈസ ഒക്കെ ഉണ്ടാവുമ്പോ ഓരോ സാധനം വാങ്ങി ത്തിനും
ആഹ
ഏ
അത് സുഖാണ് വാങ്ങി തിന്നണ കാട്ട ഇഷ്ടം ഇനക്ക് ഇണ്ടാക്കി തിന്നണ അതാ
ഉം അ അതിനൊക്കെ അത്ര പട്ട ഉണ്ടാക്കണെങ്കില്
എനിക്കത ഇഷ്ടം ഉണ്ടാക്കി തന്നണ അങ്ങനെ പൊറത്തത്തെ ഫുഡക്ക അങ്ങനെ ഇഷ്ടമല്ല എന്താ വച്ചാല് വയറ വേദനക്കെ ആവും
പുറത്ത് തിന്നാലോ
ഉം എന്നാലും കിട്ടിയല്ലാം തൊന്നും ചെയും
ആഹ ആഹ
പിന്നെ വേദനായിട്ട് ഒരു ഭാഗത്ത് കേർക്കേണ്ടി വും ചെയ്യും
ഹഹ
ഉ
അഹ് ശരി പരിപാടികളൊന്നുംണ്ടായല്ലേ
പരിപാടികളൊക്കെ ഉണ്ടാവറുണ്ട്
ഭക്ഷണൊക്കെ ഇണ്ടാവുമ്പോ
എങ്ങനെ
നമ്മളെന്തേ പരിപാടിക്കെ പോകുമ്പോ ഭക്ഷണാനല്ല തിന്ന റ
ആഹ് അതിന് വീട്ടിലല്ലേ അല്ല ഹോട്ടലന്നും ഇവിടുന്നന്നല്ലല്ലോ
അല്ലോ കല്യാണത്തിനൊക്കെ പോയാലോ
ആഹ് കല്യാണത്തൊക്കെ കല്യാണം പെരക്ക് അവരു ഇണ്ടാക്കണല്ലേ
ആഹ
അ അപ്പൊത് ചൂടോടെ എല്ലാം തിന്നും കല്യാണം പരിലൊ ക്കെ പോയല് തീറ്റിക്കൊന്നും ഒരു കൊറവില്ല എല്ലാം തിന്നും
ഞാനും നല്ലോം തിന്നും ചോറൊക്കെനല്ലം തിന്നലുണ്ട് വെറും ചോറായാൽ അയിലേറേ തിന്നും
ആ ഞാൻ തിന്നും കൊറേ തിന്നാതെ നോക്കിറ്റൊന്നും തടികോർന്നില്ല ഇനി തിന്നിട്ട് ഉം നിക്കട്ടെ അല്ലാദേ പന്ത ഉം തടിണ്ടോന്നേ തവള ചീർത്തമായിരി ചിർത്ത ക്കുന്നു ഉറങ്ങിട്ടാണ്
ഏ
ഞാൻ നല്ലോം ഡൈറ്റിംഗ് ഒക്കെ ചെയ്തീനു
ഉം
ആട്ടൊന്നും ത കൊറഞ്ഞില്ല ഞാൻപ്പൊ നല്ല തിന്നും തിന്നിട്ട് ഞ്ഞിയിപ്പോ എന്തേലും വരട്ടെ എല്ല പ്പന്താ തിന്നാതെ ഇരുന്നിട്ട്ന്താ കൊറയുണന്നുല്ല ഇനി തിന്നിട്ട് അയിന്റെ ബൈക്ക് കാണട്ടെ വിജാരിച്
ആ ശരി
സ്കള് പഠിക്കണ പ്രായത്തിലൊന്നും തടിയില്ല്യാട്ടോ അനോക്കെ ഭാഗത്ത തടിന്നു കല്യാണം കഴിഞ്ഞ് പ്രസവിച്ചീനെസം തടിച്ച് അ പിന്നെ ആ തടി പോയിട്ടുല്ല
ഏ
അശരി തടിച്ചാ പിന്ന പോഉല്ല
മം പിന്നെ ഇൻക്ക് പ്പോളും ഒർ ക്കാണ് ഒർക്കുളിക കുടിച്ചമായിരിള്ള ഒർക്കാണ് ഇൻക്ക്
ഒർക്ക് കൊറയാൻ എന്തെലൊക്ക വയ്യിണ്ടോ
ഉറക്ക് കൊറയാനോ ഉറക്കില്ലാനാലും കുടുങ്ങൂലേ
ഇന്റെർക്ക് കുർച്ച് ഓവറാണ് അത്രോന്നും പാടില്ല
ആ പകലൊക്കെ ഉറങ്ങോ ന
മം കോച്ച് പകൽ ഉച്ചക്കും കൊക്കെ നല്ലോം ഒർങ്ങും
അ ആ
ഇപ്പൊ ഇത് ണ്ടായത്‌ കൊണ്ട് ഒരു ഒറക്കിന് കുറച്ചൊരു കുറവുണ്ട്
ആ ശരി
പുതിയാപ്പളാ എപ്പളാ വര പണികയിഞ്ഞിട്ട്
മൂന്നേകാല് മൂന്നരക്കാവും
ഏ അപ്പോത്തിന് പി ന്നെ മക്കൾ എപ്പളാ വരാ
നാലണി നാലണി ഒരാൾ നാലണി ഒരാൾ നാലര
അ അശരി പുതിയാപ്പിള ചോറൊക്കെ നിന്നിട്ടല്ലേ വര ഉം
അപ്പോത്തിന് എന്തെങ്കിലും ണ്ടാക്കണം കുട്ടിയൾ വരുമ്പോത്തിന് എന്തെങ്കിലുക്കെ ഒന്ന് വാണം
ആ എന്താണ്ടാക്ക
എത്താ അറിയില്ല വിടെ ലേശം സേമിയണ്ട് അഹ് പായസം ണ്ടാക്കെ ഇന്നലെ എൻ ഹസ് സമൂസ ണ്ടാക്കി സമൂസല്ലാ മറ്റേ ത്‌ണ്ടല്ലോ ന്താപ്പ അയിന്റെ പേര് ശർക്കരേം തേങ്ങട്ടാണ്ട് പത്തിരിന്റെ ഉള്ളില പുകാട
ആഹ പുകട ഇൻക്ക് നല്ല ഇഷ്ടാണ് അ
അഹ്ണ്ടാക്കി
മം
ഇന്ന് ഇന്നഞാത്താ ങ്ങന്നത്തെ ങ്ങനെ നത്തെ പായസം എന്തെങ്കിലുകൊന്ന് ണ്ടാക്കാരിച്
ഒക്കെണ്ടാക്കൂടി ഞാനും വരണ്ട്
ന്ന വേരേണ്ടി
ഉം
ഹ് ആഹ് അ
ഞാനന്ന് പായസം ഉണ്ടാക്കണം വിചാരിച്ച് അടപ്രഥമണ്ട് വിടെ
ഏ പാലുംമാണ്ടെ
ആഹ് പാലുംണ്ട്
ആ മിക്സ് വാങ്ങിയതാ
അല്ല മിക്സ്ലലൂസ് വാങ്ങിയതാ
ആഹ ആ മിക്സാവുമ്പോ അയ മധുരം ഓവറെക്കാരല്ലേ
മിക്സിലെല്ലോണ്ടാവും പക്ഷെ മിക്സിൽ സാനം കുറവാവും
ആഹ മധുരം നല്ലോണ്ടാവും
ആഹ് മധുരലോണ്ടാവും അത് നമ്മക്ക് പാലിലിട്ട് ഇതാക്യാ മതി പക്ഷെ മിക്സ് ആകുമ്പോ നമുക്ക് തോനെണ്ടാക്കെ
ആഹ അഹ് ഇണ്ടാവും മിക്സ് അല്ലേ മറ്റേ ലൂസ്
ലൂസ് അപ്പൊ ഞാൻ ലൂസ് വാങ്ങിയതാ മിക്സിൽത് താ പാക്കറ്റ് വല്യോര് പാക്കറ്റ് അതിന്റെ ഒരു മൂട്ടിൽ ഒരു തുള്ളി ഉണ്ടാവും
ജ് ണ്ടാക്കിയാല്ലോട്ത്ത്ക്കും അയലോ അങ്ങോട്ടൊക്കെ കൊടുക്കൊ അപ്പർത്ത്ക്കൊക്കെ
അപ്പൊ അങ്ങനെ കൊടുക്കലോന്നില്ല പ്ലങ്കിലും വെറൈറ്റി ഒക്കെണ്ടാക്കുമ്പോ കൊടുക്കും പായസൊന്നും ഇണ്ടാക്കുമ്പോ കൊടുക്കൊന്നുല്ല
പായസം നമ്മൾ ഉണ്ടാക്കിയ നമ്മളന്നെ കുടിച്ച്
ഉം ക്ക് ഭയങ്കരഷ്ട പായസം
ആഹ
ന്റെ കുട്ട്യക്കൊക്കെ നല്ല ഇഷ്ട ഉം ങ്ങള് അപ്പുറത്ത്കൊക്കെ കൊടുക്കോ
ഉം ഞണ്ട്ള് വന്നെ ഓർക്കെ അങ്ങനെ ഇബട എല്ലാരും ഇങ്ങനെ വരും വൈന്നേരാന്നരായല് ഗോതമ്പാണ്ട് തീമട്ട് കാവണ്ട കുറെേണ്ടണ്ട് ണ്ടാക്കാനറണ് എല്ലാത്ത കൊടുത്ത. കൊണ്ട് കൊടുത്ത്
ഉം
ഞാ എന്നും ഉണ്ടാക്കുമ്പോ ഒന്ന് കൊടുക്കാ കഞ്ചുല നമ്മളെ പുള്ളി ഉണ്ടാക്കണരിക്ക
ഇത്ണ്ടാക്കിങ്ങള്
കാവ
ആന്തായ്ന് ആന്താ പറയാ
കാവർ ഞ്ഞാറില്ല
ഇല്ല
കുലാവി അറിയോ
ആഹ് പുലാവ്
കുലാവി
പുലാവി യോ
ആഹ
കേലേന്ന് പറഞ്ഞാല്
ആഹ കോതമ്പം തീ മെടും
ആഹ ഗതമ്പാണോ അല്ലെ ഗോതമ്പ് നുറുക്കാണോ
കോതമ്പ് കുത്തിയ കോതമ്പം വാങ്ങാൻ കിട്ടുവല്ലോ പി ടെന്ന്
ആഹ
അ വാങ്ങിയണ്ട് തീമയിലിട്ട്
എണാല്ലേ രാവിലൊക്കെഞമ്മള് അടുപ്പ വഴരുമ്പോൊക്കെ ഉ ദീ്പോട്ട വച്ചാ ഇ ലോം വെന്ത് കഴിഞ്ഞിട്ട് ശർക്കര വെള്ളം പരിയാ തേങ്ങ നല്ലജ് ആഹ നല്ല ജീരകംട്ടാണോ ഒന്ന് അടിച്ചെടുത്താലും മതി
ആഹ് അത് ഞങ്ങള ഇവിടെ ഉണ്ടാക്കോയെ ഞങ്ങള എന്താ പറല അറിയോ
ആഹ
ഗോതമ്പചോറ്ന്ന് ഞങ്ങളോട് പറഞ്ഞ
അതല്ല ചോറ് വേറണ്ട്
ഞങ്ങവിടെന്താ പറലേ ഗോതമ്പ് ചൂർന്നാ പറയ ഞങ്ങള്
എടാ ക്ലാസ് പറഞ്ഞ വിടിച്ചലല്ലേ
അ ഞങ്ങ നമ്മള് ഇത് ക്ലാസ് പാരില്ലല്ലോ ഇന
ക്ലാസ്സിലല്ലേ
യ്യ അപ്പൊ നിങ്ങള്പായസം മാതിരി ഉണ്ടാവും
ആഹ അങ്ങനെ ഇണ്ടാക്കലേ ഏ അത് ഈ നബിദിനത്തിന്റെ അന്നും ഒക്കെ വണ്ടില്ല ഓരോ മദ്രസന്നൊക്കെ കിട്ടണ്ടല്ലോ
ഏഹ് ഞങ്ങള് ഇവിടെ ഗോതമ്പ്നൂർക്കല്ലേ ഗോതമ്പറ്റൊന്നു പായസംണ്ടവില്ലഗോതമ്പ്നുറുക്കന്റെ ഞങ്ങള് പായസ ഉണ്ടാക്ക
ആ ഇതാല്ല രസ ഉണ്ടാക്കിയാ
ഇത് ഞങ്ങള് ഗോതമ്പ് ചോറ്ണ്ടാക
ആഹ അത് ശരി അത് ഉണ്ടാക്കേണ്ടായി താലിസറിനൊരു പേരു ഉണ്ട്
അത് വേറെണ്ട അരീസ വേറെ അതില് ല് മ മട്ടന്റെനെയ്യ് ഒക്കെ ഇട്ടിട്ട്ത് വേറെ
അതല്ല ഇത് ഞങ്ങൾ അലീസാറിയതാണ് കോതമ്പം ചോറാക്കിട്ടത് നല്ല മൊരി ച്ചാണ്ട് ആയിഞ്ഞെട് അപ്പൊ നിങ്ങള് ഈ മലപ്പുറം
ഉ ഞങ്ങ മലപ്പുറം
ഇങ്ങോട്ട് എന്താക്കെ അറിയാത്താവാ
അപ്പൊ നിങ്ങളവിടെ
അവിടന്നെ
മലപ്പുറം എവിടയാണ്
ആഹ റരീക്കോടെ കാക
ആഹ അരിക്കോട് ഉം ആരും വ്യത്യാസണ്ട് ഞങ്ങള അവിടെ ഒട് ഒക്കെ പേര് വിത്തിയ പേര് ഇ്യത്യാസക്കെണ്ട്
ആഹ അത് സരി ഞാൻ വളിക്കട്ടോ
ആഹ ശരി